ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്
ആ ആഹ് കേക്കുന്നുണ്ട് പറി
ആഹ് ന്തൊക്കെ വിശേഷങ്ങള്
നല്ല വിശേഷം ന്താ അവിട്ത്തെ വിശേഷം ആ
നല്ല വിശേഷംണ്ട്
ഓ സുഖം സുഖം
ആഹ് ഭക്ഷണൊക്കെ കൈചൊ
ഇല്ല ല്ല കഴിക്കണം അപ്പൊ അതിനമ്മ വിളിച് ചപ്പാത്തി ണ്ടാക്കാന വിളിച്ചേ
ഓഹ് ചോറ് കഴക്കില്ലേ ങ്ങനെ കടി ന്തേലും കയിക്കെയ്യ ല്ലാരും
അല്ലല്ലാ ചോറ് കഴിക്കാറൊക്കെ ണ്ട് ൻക്ക് പിന്നെ ചപ്പാത് ആഹ്
അല്ല അത് കറക്റ്റ് ആ ഒരു ത്ലൊക്കെ കിട്ടണ്ടെ റൗണ്ടിലൊക്കെ കിട്ടണം
ആതൊക്കെ കിട്ടു ത് ശീലായി പോയില്ലേ
ഓ കല്യാണം കൈഞാണോ ങ്ങള്
ആഹ് അതെ അതെ
ഏ പിന്നെ അ ഒക്കെ പട്ച്ചു പോയിണ്ടാവുല്ലേ എല്ല ണ്ടാക്കാനൊക്കെ
ഓ എല്ലും പട്ച്‌ ഞൊന്നു പടിക്കാൻല്യ
ആ വീട്ടിൽ ഭക്ഷണൊക്കെ ഇങ്ങെളെന്നാണ ണ്ടാക്ക ഏ അപ്പോ ഭക്ഷണപ്പളാ കഴിക്ക ടൈം ഇപ്പളെന്നെ കുറ ആയില്ലേ
ആഹ് ഞങ്ങളിട്ട ചൂടോടക്കെ കഴിക്യ ചപ്പാത്തിണ്ടാക്കാണെങ്കില്
ല്ല ഇപ്പം തന്നെ സമയം കൊറേ ആയില്ലേ ഒമ്പതേ എത്രോ ആയില്ലേ
ആഹ് അതിപ്പ കടേന്ന് വരാന്ണട് കട പൂട്ടീട്ട്
ഓഹ് എന്ത് കടേൽ നിക്ക
അല്ല മസാല ചെറ്യോര് പലചെരക്കകടെ
ഓഹ് വീട്ട്ലാരൊക്കെയിണ്ട്
വീട്ടില് ഞാന്ണ്ട് മൂന്ന് മക്കള്ണ്ട് അസ്സ്ണ്ട് മ്മ ണ്ട് പ്പ ണ്ട്
മക്കളത്ര പേരാ?
മൂന്നാൾണ്ട്
ചെറുതാണോ ല്ലെങ്കി വലുതോ
ഒരാള് ആറാം ക്ലാസ് പടിക്ക്ന്ന ഒരാള് രണ്ടാം ക്ലാസ് പടിക്ക്ന്ന ഒരാക്ക് ഒന്നര വയസ്സ്
ചെറിയ ആൾണ്ടോ
ആ ണ്ടണ്ട്
ഓ അതെന്ത് ചെയ്യുന്നവിട.
അതോർങ്ങി ഞ്പ്പോർക്കെര്ന്നു പ്പൊർങ്ങി.
അപ്പോ ഇനി രാത്രി കടന്നോറങ്ങോ ഇപ്പ ഈടൈം ഒർങ്ങിയാല്.
ആഹ് അവളങ്ങനെ ഒർങ്ങിക്കോളും പിന്നെ ഒണരാണെങ്കി പാല് കൊടുത്ത് പിന്നി ഒർങ്ങും.
ഓഹ്
പണി ഫുഡൊക്കെ കഴിച്ചോ ആ അതെതെ ഫുഡ്ഡയ്ച്ചോ.
ഇല്ല കഴിക്കണം
അത് ശരി പഠിക്കാണോ.
ആഹ് ഞാൻ പഠിക്കാണ് ഞാന് ഡിഗ്രി ചെയ്യുന്നു.
കഴിഞ്ഞോ.
ഇല്ല കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് ഇയറ്.
ആഹ് ശരി ഏതാ സെമ്മേതാ അല്ല ഏതാ എട്ത്തതേതാ.
ഞാന് ബി എ പൊള്റ്റിക്സ്.
പൊള്റ്റിക്സ് ആഹ്.
ആഹ് ഓഹ് എനിക്ക് സോഷ്യോൾജെനു പഠിക്കാൻ ഇഷ്ട്ടം പക്ഷെ ഇത് കിട്ടീതായിപ്പോയി.
അങ്ങനേനി
അപ്പൊ പിന്നെ അയ്ൽ അഡ്ജസ്റ്റയ്ത്.
ആഹ് കൊറെ പഠിക്കാണ്ടാവോലോ പൊളിറ്റിക്സില്.
ഓഹ് പൊൾറ്റിക്സ് രാഷ്ട്രത്തിന്റെ അങ്ങേ തല പിടിക്കാനുണ്ടാവും.
ഹാ അതന്നെ പറഞ്ഞത് വർഷോം അതാണ് തലവേദന.
ക്ലാസ്സില് ഒറക്കം വരും ഹിസ്റ്ററി ക്ലാസ്സൊക്കെ കേക്കുമ്പോ ഒർക്കെ ഉറക്കം വന്ത് ഒരശീല്ല.
ഉം അറിയ ചോയ്ച്ചതാ.
ആഹ്
ഞാന് സോഷ്യൽ ബി എ സോസിയോളജി സെക്കന്റ്‌ ഇയർ വരെ പോയിട്ടൊള്ളൂ അയിന്റെല് മാരേജ്കഴിഞ്ഞ്. പിന്നെ വീട്ടിലോടത്തായി പിന്നെ പഠിപൊന്നുല്ല. ഇല്ല ഇല്ല പിന്നെ വിട്ടീല്ല.
വാഹ് പിന്നെന്തക്കാണ്.
ഉം കറിന്ന് പച്ചക്കറിയര്ന്നു. പച്ചക്കറിണ്ടായിരുന്നു ഒണക്കലണ്ടായിരുന്നു അങ്ങനെ വിൾച്ചത്.
ഏഹ് വീട്ടിലെല്ലാരും ചപ്പാത്തി കഴിക്കോ.
ഇല്ല ബാപ്പച്ചി
ഏഹ് അപ്പൊങ്ങളെ ഭർത്താവോ ഭർത്താവ് നാട്ടിലന്നാ.
ആഹ് ഇവിട്ത്തന്നെ തന്നെണ്ട് ഓട്ടോഡൈവറാ
ഓം മക്കളൊക്കെന്താ ചെയ്യുന്നേ അവരൊ പഠിക്കേക്കൂലേ?
താ ഒറങ്ങി.
എല്ലാരും ഒറങ്ങിയോ?
ആഹ് ഓര് മഗ്‌രിബ്ന്റെ ടൈം ആവുമ്പോ പഠിക്കും പിന്നെ ഫുഡയ്ച്ചിട്ട് കടക്കും. മദ്രസ് രാവിലെണ്ടായോണ്ട്. ആഹ് ആഹ് രാവിലെ മദ്രസാണ് ഏഴ് മണിയാകുമ്പോത്തിന് പോണം.
ആഹ് അപ്പ സ്കൂള് എത്രണിക്കാണ്.
ഇസ്കൂള് പിന്നെ ഒമ്പതരക്ക ഒമ്പതേ കാലാവ്മ്പോത്തിന് പോണം.
ആഹ് അപ്പോ വ് ക്ലാസ്സ്‌ കഴിഞ്ഞ് വര്ന്നതോ
വരുമ്പോ ഒരു നാലരൊക്കയ്യും ഇക്കന്റെ കൂടേണ് വര്ല്. ഇക്കക്കോ ഉസ്കൂൾ ട്രിപ്പ് വേറിണ്ട്. അപ്പൊ അവരെ കൊണ്ടാക്കി ഇങ്ങടണ്ട് വരും.
അടുത്തതന്നാ സ്കൂളൊക്കെ ഏഹ് ബസ്സ് വര് എല്ലാടോ അല്ലെങ്കില് വേറെന്തി വണ്ടീല് വര്
അല്ല ഇക്കാക്കുന്റെ കൂടെ ഓട്ടോർഷില്ലാണ് പോല്. ഇക്ക ഓട്ടോ ഡൈവറാണ്. ബസ്സിലായിര്ന്നു രണ്ട് കൊല്ലം. പിന്നെ പി ഏഹ് ഓട്ടോലന്നെ
ഏഹ് ചെറിയ മോളങ്ങനെ ഭയങ്കര വാഷിം കുരുത്തക്കേടൊ
ഓഹ് അതൊള്ളു.
ഒന്നര വയസ്സായിരിക്കും ഭയങ്കര വാശിയിര്ക്കുല്ലേ?
ഉം എല്ലത്തിന്റെ മേലും കേറും ക കണ്ണ് തെറ്റിയാല് വാർപ്പിന്റെ ആഹ് ടെറസ് വിടെ കേറും.
മു മോ വീണ് പോവൂലേ? അപ്പ അവടങ്ങള് മറ്റേ ഈ ചെറിയ ഡോറൊന്നും വെച്ചിട്ടൊന്നുല്ല?
ഇല്ല അവടെ പ്പ ഡോറില്ല കസാര വെക്കാറണ്ടായിരുന്നു അതക്കെ പിടിച്ച് തള്ളിട്ട് ഓളു പോവും.
ആഹ് എന്റെ താത്തെന്റെ കുട്ടി അങ്ങൻത്തന്നെ എത്ര കസേരവെച്ചാലും അത് പിടിച്ച് പിന്നേം കേറിപ്പോകും മേലോട്ട്.
അതോ അതിനൊരു വയസ്സായിട്ടേ ഉള്ളൂ.
ആഹ് ആഹ്
ഇതേ പോൽത്തന്നെ ഭയങ്കര കുരുത്തേക്കേടാ ആടെ ഇവടെം കേറി ജനൽമേ പിടിച്ച് കേറി അവിട്ന്ന് ചാടാൻ നോക്കാ.
ആഹ് ആദ്യം വിയാരിക്കും ഒന്ന് മുട്ടത്തി എയഞ്ഞാൽ മതിയായിരിക്കും ചെർപ്പത്തില്. മുട്ടത്തി നി വേണ്ട കൊർച്ച് നടന്ന് കിട്ടിയാ മതിന്ന് ഇനി പ്പം നടന്ന്ട്ട് അത് വേണ്ടില്ലേന്നിരിക്ക. ആദ്യത്ത തന്നെ മതിന്നെരിക്ക അങ്ങനെയാണ്.
ത്തെ ഏതെങ്കിലും വാതിലൊക്കെ തുറന്ന് വെച്ചാല്
ഉം ആഹ് അതന്നെ മിറ്റത്ത് പോവാ കല്ല് കളിക്കാ വള്ളം തുറന്നെടാ പൈപ്പ് തൊറന്ന്ടാ വള്ളത്ത് കളിക്കാ ഇതെന്നെ പണി.
ഇപ്പാണ് മഴക്കാലോ അല്ലേ മഴത്തൊക്കെ മിറ്റത്തൊക്കെ കളിച്ചാ ഫുൾ ചളിയും
ഉം അഒടെടുത്തന്നാണോ കോളേജ്?
ആഹ് ഒരു മുപ്പത് മിനിറ്റാവും ഞങ്ങളെ കോളേജ് ഒരു വല്യരു കുന്നിൻ്റെ മുകളാണ്.
അത് ശരി ഐ ശരി
ഭയങ്കര ഡേയ്ഞ്ചർ ആയിട്ട്ള്ള ഒരു കുന്നാണ്.
അപ്പ എങ്ങനെ ബസ്സുണ്ടോ അല്ല നടന്ന് പോവേ?
ബസ്സാണ് അവിട്ക്ക് എത്തിപ്പെടാന്നറ്യ ഭയങ്കര ടാസ്ക്കാണ് ബസ്സൊന്നുല്ലേല്.
അത് ശരി ഏറ്റവും മേലെരിക്കും ലെ കുന്ന്മ്മേ?
ഉം കുന്നിൻ്റെ കുന്ന് ർഞ്ഞാ കുത്തനെള്ള കുന്നാണ്.
ആഹ്
അവടക്കെ വണ്ടി ഓടിച്ച് പോണെങ്കിൽ നല്ല എക്സ്പീരിയൻസിള്ളെ ആൾക്കാർക്കേ പറ്റൂള്ളൂ.
അത് ശരി
ഉം ഉം വാവ നേരത്തെണി ക്കോ രാവില
ആഹ് ഓളെന്റെ കൂടെ ഇന്നെങ്ങാട്ടീ മുന്നെണീക്കും ഇന്നോളാ ഒൺത്തല്.
ഓഹ് ഓഹ് ഓഹ് ങ്ങട്ട് പിന്നെ എണീറ്റിട്ട് ഒറങ്ങോ? ഓഹ്
ഇല്ലല്ലാ പിന്നെ കളിയായിലെ.
ഏഹ് പിന്നെ ഒറങ്ങൊന്നുല്ലെ? ഉ
ഉം ഇല്ല ഉച്ചക്ക് ഒറക്കിട്ടുണ്ടെങ്കില് ഒരു അഞ്ച്ൻട്ട്. അല്ലെങ്കിൽ സൗണ്ട് കേട്ടാ അപ്പണീട്ട് വരും. ഒക്കെ കണക്കെന്നെ ഉം രാത്രി പിന്നെ ഒറങ്ങും അല്ലാത്തപ്പം
ഉം രാത്രി വേഗം ഒറങ്ങുന്നുണ്ടല്ലോ അതന്നെ നല്ലല്ലേ ഇങ്ങക്ക് അല്ലാതെ ചെറിയ മ മക്കളൊക്കെ പന്ത്രണ്ട് മണിയെരെ കളിച്ചിരിക്കല്ലേ ചെയ്യാ ഒറങ്ങാണ്ട്.
അത് ഒന്നാമത് രാവിലെ ഒറങ്ങാത്തോണ്ടാ ഒറങ്ങുന്നേ.
ആഹ് അത്ങ്ങക്ക് നല്ല സുഖാ രാത്രി ഇങ്ങക്കും പെട്ടെന്ന് ഒറങ്ങാലോ.
അഹ് ശെരി ആണ് ഇപ്പളാണ് പിന്നെ ഒറങ്ങാൻ തുടങ്ങിയത് ആദ്യം ഇങ്ങനെ ഒറങ്ങോന്നില്ലെരുന്നു ഇങ്ങനെ
താത്ത ഉറങ്ങെയ്യാ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് ഉറങ്ങാൻ കൂട്ടാക്കൂല എത്ര പാലൊടു ത്താലും ഉറങ്ങൂല
ആഹ്
അവള് ഉറക്കം വന്നാലും ഉറങ്ങൂല കളിക്കണംന്നുള്ള വാശില് കരഞ്ഞെടങ്ങാറാക്കും ഒറക്കാൻ കൊണ്ടോയാലും
ഐശെരി അങ്ങനെ
ഉം പിന്നെ താത്ത ഞങ്ങളെടുത്തേൽപിക്കാ ചെയ്യാ താത്ത സുഖായിട്ട് ഒറങ്ങും ആഹ് നി കഴിക്കണം കുറച്ചുണ്ട് അൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നംണ്ട്ട്ട് പോയ അതാണ
ആഹ് ഓക്കെ ഓക്കെ അത് കൊഴപ്പല്ല എന്ന്ന്റെ ഇതിപ്പോ മാറിട്ട് ഞാന് മൂന്ന് ദിസം നല്ല പനിയ വിടിച്ചെടുത്തരുന്നു ആഹ് ആഹ് എനിക്ക് മൂന്ന് ദിസം പനിയായിരുന്നു ഇപ്പൊ റെഡി ആയിട്ട് വരുന്നള്ളൊക്കെ ചുമൊന്നും മാറ കിട്ടുന്നില്ല
ഒരു കോളജ് അക്കൊക്കെ പോയിട്ട്
അ ശരിയ ആ ആഹ എന്ത് പരും വയറല് പഠിച്ചോ അപ്പൊ എല്ലാവർക്കും അതാണല്ലോ
ആഹ് അതാണ്പ്പോ വീട്ടില് വീട്ടില് താത്ത കൊണ്ടപോന്ന് പിന്നെ ബാക്കി എല്ലാർക്കും കൊറോത്തി കൊറോത്തിക്കയിട്ട് വന്നന്ന്
ആ ഇവിടെ തന്നെ ഇവിടെ എന്റെ ഇപ്പന്റെ അമ്മ മരിച്ചനോ അപ്പം അവിടെ പോയപ്പം അവിടെ കകന്റെ മക്കക്കെ ഉണ്ടായിരുന്ന അത് പിന്നെ എല്ലാർക്കും അണ്ട് കൊടുത്ത പോര നിരത്തി പനിയായിരുന്നു
ആഹഹ് എല്ലാർക്കുണ്ട് പർഞ് പനി
അങ്ങോട്ട് പോവാതൊക്കെ അനങ്ങല്ലല്ലോ മരിച്ചതായൊണ്ട്
ആഹ് അവിടെ മഴയൊക്കെ ഉണ്ടോ
ആഹ് ഉണ്ട് ഇണ്ട് ഇന്നിപ്പോ അങ്ങനെ ഇല്ലായിരുന്നു
ഇവിടെന്നലൊക്കെ നല്ല മഴ ഇണ്ടായത് പക്ഷെ ഇന്ന് മഴ ഉണ്ടല്ലോ തീരും പെയ്തിട്ടില്ല
ആഹ് പക്ഷെ വെയിലും ഇല്ലാത്തരു കാലാവസ്ഥ ആയിരുന്നു ന്ന് ഉം
ഇങ്ങനെ പോയി കളിക്കുന്നുണ്ട്
അത് ശരി
ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിനോ
ഇല്ലല്ല ചാറ്റിൽ മാത്രം പിന്നാണെങ്കിൽ ഒരു മൂടിയ കാലാവസ്ഥ ആയിരുന്നു വെയിലില്ലായിരുന്നു ഡ്രസ്സ് ഒൺക്കാന് കഴിഞ്ഞില്ല
ആ വെയിലില്ല ചെറിയൊരു മൂടലുണ്ട് പക്ഷെ ആ മൂടിലുണ്ടായിരിക്കും ഇപ്പ മ പെയ്യുമായ പെയഞ്ചായിരിക്കും പക്ഷെ മ പെയഞ്ഞില്ല
അയ്ശരി സെമ്മൊക്കെ കിട്ടിയോ എല്ലാ സെമ്മ കിട്ടിയോ
ഇല്ല പെ പോയ ദൊക്കാ എഴുതിയ എടുക്ക ണ്ട് ഇനിയിപ്പോ ആഹ് എതി എടുത്തണ്ട് ഇനിയിപ്പോ തേർഡ് സമുണ്ട് അഡലിണ്ട ഒന്ന് അത്ഴുതിയ എടുക്കുന്നൽ എനി അടുത്ത റിസൾട്ട് വരുന്നുണ്ട് അത് ഫുള്ള് പോക്കയിക്കും
ഉ ലാസ് ദീവന്നല്ല പറഞ്ഞെ
ആ ഞാൻ ഫോർത്ത് സമംരായിരുന്നു ഫിഫ്ത്തിലാണിപ്പോൾ
ആഹ് എന്റെ ഫോർത്ത് സമ്മിലായിരുന്നു എന്റെ കല്യാണം ഉണ്ടായിരുന്നറ്റ അന്ന് ആ കല്യാണന്റെ ടൈമിൽ എക്സാം ആയിരുന്നു ഒന്നും പോവാൻ കഴിഞ്ഞില്ലറ്റന്ന ചെയ്യാൻ കഴിഞ്ഞില്ല ഇല്ല ഇല്ല അന്നാണ് ഈ മഞ്ഞപ്പിത്തം മുടിച്ചും കെടുക്കുായിരുന്നു അപ്പൊ ഒന്നുകണ്ടും പോവാൻ കഴിഞ്ഞില്ല
ഓ അങ്ങനെ
ഭയങ്കര നഷ്ടായി പോയി എല്ല സാ മ്മ കെട്ടിയിട്ടന്നിട്ടെ എനിക്ക്
പക്ഷേ ഇപ്പൊ ഡിഗ്രി പഠിച്ചിട്ട് വലിയ കാര്യംല്ലാന്നാണ് എല്ലാരും പറയുന്നത്
ഉം അതെ ഞാൻ ചയിച്ചിച്ച സത്യം പറയാ അന്ന്ഞാൻ വിചാരിച്ച ഞാനത് ഡിഗ്രിക്ക് ചേണ്ട വേറെഏതങ്ക കോയ്സിന് പോവാണെങ്ക എനിക്ക ജോബില് കയറേനു ഇതിപ്പോ ഡിഗ്രി വരത് നഷ്ടമായിപ്പോയി രണ്ട കൊല്ലം വറ
പക്ഷെ ഇപ്പ ഡിഗ്രി വെർതെയാണ്. വെർതെ നമ്മളാ ഒരു മൂന്ന് വർഷം പോവ്വാണ് മൂന്നല്ല, ഇപ്പൊ നാല് വർഷാക്കിട്ടില്ലേ. പ്പ നാലു വർഷ് - ആഹ്‌ നല് വർഷാക്കിട്ടുണ്ട് പക്ഷെ അത് വേണ്ടി അയ്ന് കൊറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രോ മാർക്ക് വേണം സപ്ലി പാടില്ല അങ്ങനെന്തൊ
ആഹ്‌ അതെ. കൊറെ പ്രൊജക്ട് വർക്കും കാര്യങ്ങളും അത് വേറെയില്ലേ അസൻമെന്റ് ആയിട്ടൊ
ഇല്ല. ഞങ്ങൾ ഞങ്ങക്ക്‌ പ്രൊജക്ട്ല്ല ഞങ്ങക്ക് ഇന്റേൺഷിപ്പ് ആണ്
അയ് ശരി
ഉം ഞങ് ക്ക് പ്രൊജക്ട് ഇല്ല
ആഹ് ആഹ്
അത് തന്നെ ഒഴിഞ്ഞിട്ട് ഭയങ്കരാണ്. അത് ഒരു ബുക്കൊക്കെ ണ്ടാക്കൊക്കെ വേണ്ടേ ഇത്പ്പോ നമ്മക്ക് എവിടാണ് ഇന്റേൺഷിപ്പ് എന്ത ഒരു പേരിന് ചെയ്താ മതി. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാ മതി
അത് ശരി
പക്ഷെ അത്ണ്ടെങ്കിലേ ഫിഫ്ത്തിലേക്ക് ഇരിക്കാൻ സമ്മയ്ക്കുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എന്തേലും നോക്കണം
ഉം ഉം എന്തെങ്കിലൊക്കെ പഠിച്ച് ഉം എന്തെങ്കിലൊക്കെ പഠിച്ച് നല്ലൊരു ജോബൊക്കെ ആയിട്ടൊക്കെ മതി മാര്യേജ് കഴിച്ചാൽ മതി
ജോലിയൊക്കെ വേണം, ഇപ്പത്തെ കാലത്ത് ജോലിയൊന്നും ഇല്ലാതെ ഒന്നും പറ്റില്ല
ആഹ് അതെ സ്വന്തായിട്ട് അധ്വാനിച്ചിട്ടേ കാര്യള്ളു ആരേം ഡിപ്പെൻ്റ് ചെയ്ത് ജീവിക്കാണ്ടേ സൊന്തായിട്ട് ണ്ടെങ്കിൽ സമാധാനാണ് ആരേം കയ്യും കാലും പിടിക്കണ്ട
അതന്നെ, രണ്ടു പേർക്കും ജോബി ജോലിയൊക്കെണ്ടെങ്കിലെ നട
അതെ ഇപ്പൊ ആ രണ്ടു പേർക്ക് ജോബ് ഉണ്ടായാലേ ലൈഫ് മുന്നോട്ട് പോകുള്ളു
ഉം.. അതാണെല്ലാരും പറയുന്നത്. വീട്ട്ന്നൊക്കെ
അതെ ഇത്താത്തന്താ പഠിക്കുന്നുണ്ടോ
താത്ത കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കള്ണ്ട്
പഠിക്ക അല്ല ഹൗസ് വൈഫാ അത് ശരി ആഹ് ഇത്താത്തിം നീ മാത്രൊള്ളോ
അനിയത്തിണ്ട്. അനിയത്തി പോളിടെക്നിക്ക് പടിക്കാണ്
അയ്ശരി
കാക്കയുണ്ട് കാക്കന്റെ ഓളുണ്ട്. അല്ല കൊയ് കൊർച്ചു ദൂരേണ്
ആഹ് ആഹ്
ഓള് കൊർച്ച് ലോങ്ങ പഠിക്കുന്നെ, പെരേലെന്നെ
ആഹ് ആഹ് ഇത്താത്തെവിടെ വീട്ടിൽ ആഹ് ശരി സമയായോ
ആഹ് ശരി
ആഹ് ഓക്കെ